നല്ല വർത്താനം-
ഉം സുഖാനല്ലോല്ലേ
അതെ അതെ
ഉ എൻറെ കൊറെ കൊറ ആയല്ലോ വിളിച്ചിട്ട്
ആ ഹാ ഓ നല്ല വിശേഷം ചായടി
ആഹ ആഹ് ചായ കുടിച്ചിട്ടില്ല ഉം ചായകുടിച്ചായ തോന്നില്ല പണിഞ്ഞ് ഉണ്ടാക്കാ കുടിക്ക് ക്ക അങ്ങനക്കെ
ഉം സ്പെഷ്യൽ ഇണ്ടോ ചായക്കന്ന്
സ്പെഷ്യലും അതൊന്നും ഇല്ല അതുകൊണ്ടന്നൊക്കെ കുടിച്ചാല തോണാത്തെ അതെതെ ഉം ഉം ചായ കുടി കയിഞ്ഞോ
ഇല്ലില്ല ഞങ്ങൾ ചായക്ക് ടൈം ആയിട്ടില്ല
ഏർ എപ്പഴാ കുടിക്കാ ആ
ക ടൈമാ-
ആഹ വരുത് കണല അപ്പൊ എല്ലാരും ഉണ്ടാവും ചെയ്യും വീട്ടില് അങ്ങനേണോ- വീട്ടിലാരുക്കേ
വീട്ടില് ഉമ്മാപ്പാ ഞാന്-
അതെല്ലെ ആഹ് കല്യാണംകഴി ട്ടില്ലാ-
ഇല്ല ഇല്ല
ആ അങ്ങനെയല്ലേ പഠിച്ചോണ്ടിരിക്കുവയാണ്
ആ അതെ അതെ പഠിച്ചോണ്ടിരിക്കയാണ് ഇ ഇപ്പൊ വെക്കേഷൻ ഹോളിഡേ അല്ലേ സൺഡേ ലീവണ് അപ്പൊ അങ്ങനെ കടന്നോണ്ടിരിക്ക
മോനും തന്നെ പൊറ് ത്തുക്കൊ യ്ക്ക്ണ് അപ്പഞോൻ വന്നിട്ട്ക്ക് വാണന്ന് ണ്ടെങ്കിൽ ഉണ്ടാക്ക അങ്ങനൊക്കെ കരുതി ഇങ്ങെനിരിക്കാണ് ഉം എന്നട്ട് ഇസ്കല്ലക്ക ശേഷം എന്തൊക്കെ
ഓ നല്ല വിശേഷം സ്റ്റാട്ടയ്ട്ടുള്ളോ ക്ലസ്
അതെല്ലേ ഓ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളുല്ലേ ആഹ് അല്ലോ ഉഷാറായി പോട്ടെ ഹ് ഹ് ഹ് പ്ലസ് റ്റുംപത്താ ക്ലാസൊകഴിഞ്ഞ പോലെ അങ്ങനെ നല്ല ഉഷാറാവട്ടെ എ നന്നായിട്ട് പഠിക്കാനൊക്കെ വെഴിക്കട്ടെ നല്ല മാർക്ക് കിട്ടട്ടെ ന്നട്ട് മരു
ഫസ്റ്റ് ഇയർ കഴിഞ്ഞു സെക്കൻഡ് ഇയർ സ്റ്റാർട്ടയ്ത് ട്ടൊള്ളു അപ് ഫസ്റ്റ് ഇയർ സ്റ്റാർ് ആ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്ത് ട്ടൊള്ളു അപ്പ ൾ സെക്കൻ് ചാറ്റയ്ത്ട്ട്
ഒരു ഭാഗ്യെ ഞാനൊന്ന് ബ സ്റ്റേ വെച്ച് പോവാൻ പറ്റിട്ടി യിട്ടില്ല അ ഒരട്ങ്ങേറ് അതക്കെ ഭാഗ്യം തന്നെ ഉം ഒക്കെ ന എ
അഹ് ആരാണെങ്കിലും പെണ്ണാണോ ആണാണോഎന്നൊന്നുല്ല എല്ലാരും പഠിക്കന്നല്ലേ എജ്യൂക്കേഷന്റെ പ്രാധാന്യം വളരെ വലുത
ആഹ് അതെ അതെ വീട്ടിലെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ സുഖം തന്നെല്ലേ
ആഹ് അതെ അതെ
ഉം
ഉ ഇങ്ങള് വർക്കയ്യുന്നുണ്ടോ
ഏ എ ഇല്ലല്ല ഹൗസ് വൈഫ് ആണ് അങ്ങനെ പോണു അതന്നാൻ പറഞ്ഞു ഭാഗ്യാണ്ന്ന്ള്ള ഹ്
ആഹ് അഹൊക്കതെ ഇപ്പ അങ്ങനെ അങ്ങനെ നശ് തോൽക്കങ്ങനെ ഒരു പൂതിണ്ട്ന്ന്ണ്ടെങ്കിൽ നഷ്ടപ്പെട്ടവർക്കും ഇപ്പൊ ഒരുപാട് ചാൻസാണല്ലോ ഓർച്ചുണിറ്റി അവസരങ്ങൾ ഇശ്
ഓ ഇഷ്ടം ആ അതെ അതെ ഇണ്ട്ണ്ട്ണ്ട് പിന്നെ ഹ് ഹ് ഹ് ആഹ് ഇൻഷള്ളാഹ് നോക്കണം
ആഹ് നല്ലതാണ് നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ വെറുതെ ഇന്ന ആ ടൈം എന്തിനാ വെറുത വേസ്റ്റ് ആക്ക്ണത് എന്തേലൊ - - പെട്ടിട്ട് ആ ചെറിയൊരു വരുമാനമാർഗ്ഗം എന്ന രീതിയില് ഏതേലൊക്കെരു കൈതൊഴിൽ അതൊരു വ്യക്തിക്ക്ണ്ടാകുന്നത് നല്ലതാണ്
ആ നല്ലതാണ് ഇൻഷാ അള്ളാ എന്തേലോക്കെ നോക്കണം നല്ല പൂതിണ്ട് ന്നിട്ട് ആ പിന്നെ മം ആ ഇന്നെന്താ ഇന്നെന്താ സ്പെഷ്യല് ചായക്ക്
ഇന്ന് ചായക്ക് ഞാന്‌ നോക്കിട്ടില്ല മഹാരിബി ആവും അപ്പൊന്തേലൊക്കെ ബേക്കറി ഉണ്ടാകും അപ്പൊ അങ്ങനെ കുടിക്കും ആ അങ്ങനെ കുടിക്കും അതി രാവിലെ ദോശാ ചട്ടനി
ഉം ദോശിം ചട്ടിണിക്കൊ ഇഷ്ടാ അല്ലാ ക്കും
അയ് ഞാൻ അങ്ങനെ ചായ കുടിക്കാറില്ല ഇൻക്ക് കൂട്തൽ ഇഷ്ടം ചോറാണ് ഇ ആ ചോറ് ഞാൻ കോളേജ്ക്ക് അങ്ങനെ പോ ക്കുമ്പം രാവിലെ ചോറ് കഴിച്ചിട്ടാണ് എന്നും പോക്ക് അപ്പ അതങ്ങനെ ശീലായി മ്മള് തൂമിച്ചോറൊക്കെല്ലേ തൂമിച്ചോറ്
ട്ട് കാണ്ടോ അതോ വെളിച്ചെണ്ണ
നെയ്യില് ചെറുള്ളി ഇതാക്കിട്ട്. നെയ്യില് അതുപോലെ ഉലുവച്ചോറ്
അങ്ങനെ ഏ ഇങ്ങള് അവിടെ എങ്ങനെ ഉള്ളിചോറൊക്കെണ്ടാക്കല് ഞാൻ ഇവിടെ ഇങ്ങനെ ഉലുവച്ചോറൊന്നും ഇല്ല
അ ആണോ ഇങ്ങനെ ഉലുവിം അ അതുപോലെ ചെറുപയറ് അരി വള്ളത്തിലിട്ടിട്ട്
ആ ആ എന്നിട്ട് ആ സാധാ പോലെ ആ തൂമിച്ചും ചെയ്യും ആ ആ കഞ്ഞിയായിട്ടാണോ അതോ അതെ
അല്ലല്ലാ സാധാ നമ്മളെ ചോറ് ഉം അയില് ഉലുവിം ചെറുപയറും ഉണ്ടാവും
ആ ആ അങ്ങനെ ആ ഇവിടെ ഉലുവക്കഞ്ഞി ഏ ഇവിടെ ഉലുവക്കഞ്ഞി അ കന്നണ്ട് അത് തേങ്ങൊക്കെ ഇട്ടണ്ട് കഞ്ഞി ആക്കിയാണ്ട് ആ അങ്ങനൊക്കെ തേങ്ങി ഉലുവിം
അ ഇത് ആ ഇത് അങ്ങനെ കഴിക്കാറ്ണ്ട് ഞാൻ ചേലപ്പം അങ്ങനെ കഴി ക്കാറുണ്ട് പഞ്ചസാരിം തേങ്യൊക്ക ഇിട്ടിട്ട് അങ്ങനെ കയിക്കും പക്ഷെ ഇൻക്ക് അതിലേറെ ഇൻക്കിഷ്ടം സാധാ ചോറ് പോലെ ഇങ്ങനെ കഴി കയി ക് വല്ല അച്ചാറോ ഏഹ് മുട്ട പൊരി
ആഹ് അത് ആ മുട്ട പൊര്ച്ചത് ഇൻക്
കൂടുതല് കഴിക്കാറ്
ആ ഞാ ആ ഇൻക്കും തന്നെ ഇങ്ങനെ അഅ് ആ ഇങ്ങനെ തുമ്മിച്ചോർക്കും തന്നെ മുട്ട പൊരിച്ചതോ ചിക്കൻ പൊരിച്ചതോ
ആ ആ ആ ആ
ഉം ചിക്കൻ എന്തെലൊക്കെ അങ്ങനെ എന്തേലും മാണം വെറും തൂമ്പിച്ചോറും അങ്ങനെ വല്ലാതെ ഞാൻ തിന്ന്ണത് ഇഷ് ഇന്നാലും ചായിം കട്ടൻ ചായിം മാത്രം മതി
ആ ആ ഞാൻ അങ്ങനെ ഒന്നും കഴിക്കൂല ഞാൻ രാവിലക്കത്തെ ആ കോളേജിൽ പോകുമ്പോ എന്തെലും ഒരു ഫുഡിന് ഇങ്ങനെ കയിക്കും ഉം ഉച്ചക്കും വീട്ട്ന്ന് കൊണ്ടാവാറാണ് ഉം അങ്ങനെ കൊണ്ടോവും
ഏ വി ട്ട്ന്ന് എന്തൊക്കെ എന്തൊക്കെ ഉണ്ടാവും
ഞാ അധികം ഞാനിങ്ങനെ ഫ്രൈ ഐറ്റംസാ കൊണ്ടാവാറ് അങ്ങനെ ഉരുളങ്കിഴങ്ങ് സോയാബീന്
ആഹ് ഉർലങ്കയങ്ങ് സോയാ ആഹ് ആഹ് ചിക്കൻ പൊരിച്ച അങ്ങനൊക്കെ ആ ആ അങ്ങനെല്ല അങ്ങനെയൊക്കെ കൊണ്ടോവോ ആ
ഉം ഏ അധികം അല്ല ഏ ഫ്രൻസ് ആ ഫ്രണ്ട്സേളൊക്കെ തല്ലൂടാക്കാരല്ലേ ഞങ്ങളൊക്ക പഠിച്ചിനന്ന് അങ്ങെനെന്ന് അച്ചാറ് എന്തെലും കണ്ട അയ്മ ക്കണ് ബിഗും
ആ അതെ അതെ ആ ഉചക്കാ ഫുഡ് ഡ് എടുക്ണ ടൈമില് എല്ലാരും വട്ടത്തിലിരുന്ന് ബെഞ്ച് അപ്പുറം അപ്പുറം ഇട്ട്
ആ അങ്ങനെന്നെ ഞങ്ങളും തന്നെ ഔ എല്ലാരും ആ എല്ലാരും ഒരു ഒരുമിച്ചിരിക്കും ത് ഈ പ എന്താ പാത്രങ്ങളിൽ ഫുഡൊക്കെ നെരത്തി വെക്കും ഇന്നട്ട് അയ്ന്ന് ഇഷ്ടല്ലത് ഇടുക്കും ന്ന അച്ചാറാണ് എല്ലരും ഉണ്ടാവും ഓ കൊട്ന്നാക്ക് ഒന്നും കിട്ടൂലാ ഉം
എങ്ങനെയെ എടക്ക് പിന്നെ അവി അങ്ങനെ കഴിക്കാറുണ്ട് കന്റീൻ ഇണ്ട് അവിട്ന്ന് അങ്ങനെ ആ ബിരിയെണിയോ അവ്ടെ എല്ലാ ഫുഡും കിട്ടും ക്യാന്റീനില് മന്തി ഇണ്ട് നെയ്ച്ചോറ് ഫ്രൈഡ് റൈസ് ബിരിയാണി എല്ലാം കിട്ടും അപ്പൊ അത് ഞങ്ങള് വെള്ളി ആഴ്ചായിരിക്കും അധികം ഞങ്ങള് പോറത്ത് പോയി കഴിക വെള്ളിയാഴ്ച്ച പിന്നെ ഉച്ചക്ക് നല്ല ടൈമ് കിട്ടും ചെയ്യും രണ്ട് മണിക്കൂർ എങ്ങാണ്ടോ ഉണ്ടാവും അപ്പോ വെള്ളിയാഴ്ച അങ്ങള്
ഞങ്ങളും തന്നെ പോയി അതില് ഞങ്ങള് വെള്ളിയഴ്ച വല്ല സമയൊക്കെ കിട്ടാനങ്കി ഞങ്ങൾടെ മുന്നില് ഒരു ചെറിയ കട ട്ടോ സ്കൂൾന്റെ സ്കൂൾന്റെ മുന്നിലോരു കടണ്ട് കടയിൽ ഞങ്ങളല്ലാരും പോയ്യാണ്ട് എന്താന്ന് കളക്ട് ചെയ്യും പൈസ ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്താണ്ട് ആ ഒരു വെള്ളിഴിച്ച ദി ഞങ്ങളന്ന് ബിരിയാണി എന്തെലും കഴിച്ചാണ്ട് ഞങ്ങള് എല്ലാരും ഇരുന്നാണ്ട് ഒപ്പം ഇരിന്ന് കാണ്ട്കഴിക്കും ഇനിയിപ്പ അവിടെ എട്ത്ണ്ടോരു ഞ നല്ലൊരു സ്ലലോ ഒരു സ്പോട്ട്ണ്ടോ ഏ ഒരു ആ ആന പാറനോക്കെ പാറൊക്കെ ഇണ്ട് ഇന്നട്ട് അവിടെ യൂ പോയറ്റൊന്നും അല്ലാ ഒരു ഏ ഒരു ഒരു വല്ലിയൊരു തോടാണ് എന്താ ആ അർച്ച് നല്ല രസാണ് ക കാണാന് അവിടെ ഒരു പാറിണ്ട് ആ പാറമ്മേ പാറേമ്മേ ചെന്നിരിക്കാന് നല്ല ര പ്പ ഞങ്ങള് എന്തൊ ന്നട്ട് ഞങ്ങളെ സ്ക്കൂളിന്റെ ന നല്ലൊരു ബേക്കിലാട്ടോ അത് അവിടെ അങ്ങെ ചേന്നിരിക്കും ഇന്നട്ട് ഞങ്ങള് കുറെ നേരം വർ ത്താനൊക്കെ പറയുന്നു
ഉം അല്ല ഫ്രണ്ട്സിന്റെ കൂടെ എങ്ങട്ട് ചെറിയ എട്ത്ത്ള്ള സ്ഥല ആണെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ അത് വേറെ രസാണ് അതെ ഞങ്ങള് ഇപ്പ ശരി ലീവ് വിട്ടത്തിന്പ്പോ ഏന്ന് ദിവസം ഡയറി ക്ലാസ് ന്തെങ്കില ഒരു മൂന്നീസം അട്പ്പിച്ച് ലീവ് കിട്ടിയാ പിന്നെ വീട്ടിലിരിക്കുമ്പോ ഒരു ചട കായിരിക്കും എങ്ങട്ടേലും പോക എങ്ങട്ടേലും പോക ടെൻഡൻസി ഇങ്ങനെ കൂടും അപ്പോ എങ്ങട്ടലുംക്കെ ഒന്ന് പ്ലാൻ ചെയ്യും. ആഹ ഒരു ചായ കുടിക്കാനോ അങ്ങനെ എങ്ങട്ടേലൊക്കെ ഒന്ന് പോകും ഉം ആ അതെ അതെ ന്നാല് രണ്ടീസത്തിലേറെ ലീവ് കിട്ടിയ വീട്ടിലിരിക്കണ തീരെഇഷ്ടല്ല എങ്ങട്ടേലൊക്കെ ഒന്ന് പോവാ ഞങ്ങള് ഇപ്പടുത്ത് ഞങ്ങളിവിടെ അടുത്തന്നെ തൊടു പപ്പർ നല്ലൊരു അഡ്വഞ്ചറാണ് നല്ല മലന്റെ മലന്റെ മൊകളില്ങ്ങ മല കേറാന് ഞങ്ങൾ അങ്ങനെ പോയി നല്ലരസാണ് ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾങ്ങനെ മേലങ്ങനെ തോപ്പിൽ കേറിര്ന്ന്ട്ട്ങ്ങെ വർത്താനം പറയാ ഇനി മഴണ്ടാവൊണ്ട് ഇപ്പ മഴയാണല്ലോ മഴണ്ടാവോണ്ട് അങ്ങനെ ഒരു പേടിയ് മിന്നല് ഇടി അതെ വെടിണ്ട് എന്നാലും നമ്മള് സന്തോഷത്തിന്ന് വേണ്ടീട്ട് ആലോചിക്കുമ്പോ അതൊന്നും ആലോയ് ക്കൂല പിന്ന ഓരോ അപകടങ്ങൾങ്ങനെ കേക്കുമ്പളായിര്ക്കും ങ്ങനെ
ആ ആഹ് ആഹ് ൻക്ക് നൻക്ക് ഇതുണ്ടല്ലോ വയനാട് ദുരന്തം അവ്ട്ന്ന് കണ്ട് ശേഷം പുഴ അതൊക്കാണ്ണം ൻക്കൊരു പേടിയാണ് ആ എൻ്റവ്ടെ എന്ത ഉരുൾപൊട്ടല്ണ്ടായല്ലോ
അത് ആഹ് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഓവറായി എന്തും ആപത്താണ് മഴക്കങ്ങനൊര് ദോഷം വെയിലാകുമ്പോങ്ങനെ സൂര്യാഘാതേൽക്കാ ഒര് ഒന്നോ ഇപ്പൊക്കെ എന്തേലൊരു കാലാ അവസ്ഥ വരാണെന്ന്ണ്ടെങ്കി അതൊക്കെ കൂടുതലാണ് ഏതീ ഒരു മരണം ഏതീലൊരു കാലാവസ് വെയില് നിർ ഒരു മരണത്തിന്റെ ഒരു ന്യൂസ്, ഒരു വാർത്ത മഴയാണെങ്കിൽ വെള്ളം ഇടിമിന്നലായിട്ടോ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കായിട്ടോ ആ സൂര്യ
ചൂടാണെങ്കി ആ ആ കൊഴഞ്ഞുവരും ലേ കൊഴഞ്ഞു വരും ച്ച് അങ്ങനെ ഇങ്ങനെയന്ന് പറഞ്ഞണ്ട് കഴിഞ്ഞൊല്ലം മഴ കുറവാരുന്നു പക്ഷെ അയ്നു വാണ്ടീട്ട് തണുപ് പ്പും എന്താ ചൂടും ഭയങ്കര കൂടുതലായിരുന്നു
ഉം ഉം അതിനൊരു നിശ്ചിത കാലാവസ്ഥെന്നും ഇല്ലല്ലോ. മഴയണ്ടാകുമ്പോ വെയില്ണ്ടാകും വെയില് ഉണ്ടാവുമ്പോ അത് മനുഷ്യർക്കും നല്ല ഇതോണ്ട് എത്ര രോഗങ്ങളാണ് പെട്ടെന്ന് മനുഷ്യർക്ക് അത് എക്സെപ് റ്റബിൾ ആവാൻ കയ്യിണില്ലേ അതിനന്നും പ്രതിരോധിക്കാൻ കഴിയ്ണില്ല ചെലപ്പോ ഇന്ന് നല്ല മഴയാരിക്കും ക്കും നാളെ നല്ല വെയിലായിരി രിക്കും ഈ വൈറൽ ഫീവറൊക്കെ അങ്ങനെയാണ് ഇങ്ങനെ പെ പെട്ടെന്ന് പെട്ടെന്ന് വര്ണ്. ഇപ്പതന്നെ എത്രോ വൈറസ് ആണ് ഓരോ പേരിലും ഓരോ ആ ഓരോ പേരിലും ഓരോ വൈറസ് ഇങ്ങനെ വന്നുകോണ്ടിരിക്
ഉം
ക്കെ നമ്മളെ ലൈ തന്ന്യാണ്, പണ്ട്ള്ള പോലെയല്ലല്ലോ പെ എത്രോ മാറി
ആ, അതെതെ ഫുഡും എല്ലാതും എല്ലാം മാറിണ് ആ അതെ അതെ ഉം ഉം ഉം കഴിഞ്ഞൊല്ലം അധികം വലിയ തണുപ്പ് ഇപ്പം, എങ്ങനെ ഉണ്ടായിന് കഴിഞ്ഞൊല്ലത്തെ
ആഅതെ നല്ല തണുപ്പായിരുന്നു ഓർമയുണ്ട്
ഉം ആ നമക്കൊന്ന അത്ത് കൽ കൈ ശരി